ആ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? എഹ് ആ കേക്കണ്ട്.
ഒക്കെ പോണ് ആ ആ. ആ അങ്ങനെ പോണ്.
ലിരിക്കണം. റെയിഞ്ചിന്റെ നല്ലോണംണ്ട്. അപ്പൊ എടക് റോട്ട് കൂടെ വണ്ടികളൊക്കെ പോകുമ്പോ,
ത്തൊക്കെ രിതുണ്ട്.
ആഹ് അത് ഇപ്പോ മഴല്ലേ. മഴായി കഴിഞ്ഞാൽ തീരെ റെയിഞ്ച് കിട്ടൂല.
പെയ്തകഴിഞ്ഞ തീരെ റെയിഞ്ച് കിട്ടൂല. അ ആഹ്.
അവിടെ റെയിഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ?
റേഞ്ചിന്റെ ഇഷ്യു അങ്ങനെല്ല, നല്ല മഴ പെയ്യുമ്പോണ്ടാവും.
ആഹ് ആ. ഇവിടെ എപ്പളും ഇല്ല. മഴയും വെയില് അങ്ങനെയൊന്നുമല്ല. എപ്പഴും ഇല്ല. ഉള്ളില് റേഞ്ചേല്ല. ണെങ്കി പൊറത്തിരിക്കണം. അന്നാലെ റേഞ്ച് കിട്ടുള്ളൂ.
ആ ശരി. ഇവിടെ അങ്ങനെ ആഹ് അങ്ങെ അത്ര ഇതില്ല. നല്ല മഴ പെയ്യുമ്പോൾ മാത്രം. ആണ. ഉം പിന്നെ, എന്താ വണ്ടി വന്നോ മീങ്കാര വന്നോ?
മീൻകാരൻ വന്നിട്ടില്ല. മീൻകാരൻ വരാൻ പത്തുമണി കഴിയും. ഇപ്പ ആ ഒരു പണിയും കൂടിയും ബാക്കിണ്ട്. അപ്പ അയാള് വരാതെപ്പോ നടക്കൂലല്ലോ.
ആ അതന്നെ.
ഉം. പിന്നെ ഞങ്ങള് വീട്ടില് എല്ലാരും ഉണ്ടാവും കൊണ്ടേ, പണി പെട്ട
ആ ആ അതാ ഞാൻ നേരത്തെ ചോയിച്ചത്. എല്ലാരും കൂടി ആയോണ്ട്, ഏ. വേറെന്തു വിശേഷങ്ങളൊക്കെ? ഒക്കെ നല്ലേ അങ്ങനെ പോണ്.
ആഹ് പെരുന്നാളിന് ബീഫൊക്കെ കിട്ടിണില്ലേ? ഏ ബീഫിഷ്ട്ടല്ലേ?
ക്ക്‌ വയറുവേദന എടുക്കും. ഇൻകൂ ഒക്കെ വയറുവേദന എടുക്കും.
കുട്ടിയാൾക് ക്കെ ചിക്കനെ ആയിരിക്കും ഇഷ്ടം.
ആ അതെ.
അവർക്ക് വീട്ടില് വെക്കണേക്കാളിഷ്ടം പൊറത്തെ ഫുഡായിരിക്കും.
ആ
ഞമ്മളിപ്പോ പൊറത്ത്ന്ന് കഴിക്കാറിഞ്ഞ, ആ ന്നാ മതി അത് മതി വീട്ടില് വെക്കണ്ടാറിയും. ഉം. പ്പത്തമക്കളങ്ങനെണ്ല്ലോ.
ഉം.
പിന്നെ അതി നേരിയോ അതോ ഉൾപ്രദേശാ? ആ ആ ആ കേ സർ ടി സി കേറിരുന്നോ? ഇപ്പ പ്രിയദർശിനിയായ ശേഷം?
ഇല്ല. ഞാന് ഇതിനെ മുന്നേ രണ്ടിസം മുന്നേ പൊറത്ത് പോയിരുന്നു. അന്ന് ഞങ്ങള് കൊറേച്ചേരൊക്കെ കാത്ത്ന്നേ.
അതെയ ഇപ്പയിന് കാത്തിരിന്നിട്ടൊന്നു കാര്യല്ല. നല്ല തെരക്കായിരിക്കും. ഈ ഡെയിലി ജോലിക്ക് പോണാലൊക്കെ കറക്റ്റ് ആ സമയം കണക്കാക്കി അയ്യിലായിരിക്കു പോണതെ. അതല്ലൊരു കാര്യാണ്. കാരണം വെല്ല്യ തില്ലല്ലോ?
ആ ആ അതന്നെ. ഞാന് ഇന്റെ നാത്തൂവിന്റെ മരുമോളും, പ്രസവിച്ചിന്. അപ്പ ഞങ്ങള് ഇളച്ചാളും ഞാനൊക്കെ കൂടെ അങ്ങനെ പോയിരുന്നു. അപ്പൊ അങ്ങട് പോയപ്പോർമില്ല. അത് മോനാ.
ആ ആ
അപ്പ ഞങ്ങളവിടുന്ന് ഇങ്ങട്ട് പോന്നപ്പ ഞങ്ങളതില് പോവറഞ്ഞാണ്ട് ആ തിരിച്ചു വരുമ്പ അപ്പങ്ങനെ കേററഞ്ഞാണ് അങ്ങനെ നിന്നത അപ്പ ഞങ്ങക്കൊരു ടൈമിലാമ്പവിടുങ്ങട്ട് ബസ്സള്ളു അപ്പൊ കൊർ സാരക്കെ നിന്നപ്പോത്തന് ഞങ്ങളെ ബസ്സ് വന്ന്. അപ്പ പിന്നെ അയില് പോരാഞ്ഞാല് പിന്നെ രണ്ടും ഘട്ടം നെലെലാവും ആ ആ അപ്പ പിന്നെ അയില് പോന്നു പഷെ ഞങ്ങളന്ന് പൂതിയോട് കൊറേ നേരം നിന്നീണ് സംഭവ ലേ കിട്ടുവോ ഇല്ലെങ്കിറിയാ ആ അതാണ് ആ ഉം ഉം ഉം ഉം അതാണ് കൊറേ നേരം ഞങ്ങള് ആലോയിച്ച് നിന്ന്ക്കണ് പിന്നെ ബസ് പോയാലോചാരിച്ച്
ഒന്നണ്ടരക്കുവയാണ് രണ്ടും പോവാൻ പറ്റാത്ത സമയങ്ങളിലാണ്.
ആ ആ സമയാണ് അതന്നെ ഒമ്പതെയമ്പയ്ന് പോയിട്ട് അഞ്ചേമ്പതിന് തിരിച്ചു വരണ്ടി വരും.
എനിക്ക് വീട്ടില് സ്കൂളിട്ടിട്ട് പോവാണെങ്കിലതുസുഖ കാരണം അവരടെ പോയ മതി.
ആ ആ ആ ആ ആ
പിന്നെ ഇപ്പ പിന്നെ കോയിക്കോട് ബീച്ചിക്കൊക്കെ പോണെങ്കി പെണ്ണുങ്ങൾക്ക് സുഖാണ്. ഗ്രൂപ്പായിട്ട് പ്രിയദർശിനിലങ്ങട്ട് കയറിയ ആ
ആ അന്നു പോന്ന പ്പളേ ഞങ്ങളന്ന് കേറാൻ കഴിയാഞ്ഞിട്ട് ഞങ്ങളന്ന് ചർച്ചെയ്ത് പോന്ന സംഭവാണത്. മുട്ടായിത്തെരുവുക്കൊക്കെ പോവാറിഞ്ഞാണ്ട് ഞങ്ങളന്ന് ചർച്ചെയ്ത് പോന്നണ് മ സ്കൂളള്ളന്ന് നോക്കിയാണ്ടങ്ങനെ പോവാറിഞ്ഞിട്ട്.
ന എന്ത ഇപ്പ സാധാ ബസാർക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ വന്നത്.
ആ അധികം ആളും ഇപ്പ അയില് കെഎസ്ആർ ടി സി നോക്കി നിക്കാണേ. ആ അതന്നെ ഉം ഉം ഉം ഞാൻ പറയാ ജോലി ഇല്ലാത്തോൽ ക്ക്‌ന്ന്ള്ളത് വാണ്ടീനിയല്ലേ നഷ് ആ
ഉകാരപ്പെട
ആഹ അതന്നെ ആഹ ഒക്ക് പിന്നെ എന്നും പോവാനും വരാനും ഉണ്ടോ ആഹ അതന്നെ സുഖാണ് ഞാൻ പറയാ അങ്ങനെ ജോലിയില്ല ഇല്ലാത്തോൽ കായിയാൽ അത്രയും ആക്കാണല്ലോ നമ്മക്ക് ജോലി ഇല്ലാത്തോലും കൂടി ആവുമ്പോ
ജോലി ഇല്ലാത്തവർക്ക ഒരു മാസം മാസം ആയിരം രൂപ അങ്ങനൊക്കെ ഒരു ഇത് വരാണെങ്കി സുഖ
ആഹ ആഹ
അതന്നെ അതന്നെ ഞാൻ അപ്പം നാളെ ഞാനിത് പൂരിപ്പിച്ചച്ച് കൊടുത്തപ്പം കുടുംബശ്രീയിലൊരു ഇതുണ്ടായിരുന്നു അത് പൂരിപ്പിച്ചപ്പോൾ എല്ലാം എസ് സികാർക്ക്
എല്ലാ സേവനവും കാര്യവുക്കെ അപ്പൊ ഞാൻ പറഞ്ഞും ചെയ്തു ഞാൻ എപ്പഴും പറയലുണ്ട് അതിനെ പറ്റി എപ്പോഴും എസീകരൽ കഴണലുംണ്ട് കഴി അ അതേ മതി നമ്മള ഈ ഒ ബി സയിലും ഉണ്ടല്ലോ കയ്യുന്നലും കയ്യാത്തലും പക്ഷെ അതൊന്നും ഓല്ക്കരു വിഷയ അല്ല
ആഹ് അതില്ല പൊതുവെ ഓബിസിക്കാർക്ക് എന്തെങ്കിലും അത് കിട്ടണമെങ്കിൽ നല്ല പ്രയാസ
ആഹ നല്ല പ്രയാസമാണ് പിന്നെ ഇപ്പത്തെ ഇതില ണെങ്കി ഒരു ആയിരത്തിൻ്റെ മേലെ വന്ന അപ്പം തുടങ്ങും ഓല് കാർ അത് വെള്ള എന്ത് റ എന്ത് കൊടുത്താലും റേഷൻ കാർഡ് വെള്ള ഏ അയിൽ കയ്യാത്തലൊക്കെ എത്രോ ആൾക്കാരു ണ്ടായില് ആഹ് അതന്നെ ഒരാനുകൂല്യ ഇല്ല
അതെ അതെ ഉം അംഗൻവാടി സ്കൂളൊക്കെ അടുത്തുണ്ടോ അതോ കുറച്ച് ദൂരെേ ബസി പോവാനുള്ള ദൂ
അതൊക്കെ ആ ബസ്സ് പോകാനില്ല പക്ഷെ നമ്മള് ബസ്സ് കേറുന്നടത്താണ് അംഗനവാടിയൊക്കെ ഉള്ളത്
ആഹ്
അംഗനവാടി ഇ വല മക്കളെ മദൃസ സ്കൂള് ക്കെ അവിടെയാണ് ആ അപ്പ ആ ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ്
ആ ആ
പിന്നെ ഗവൺമെന്റിലാകുമ്പോ സുഖാണ് ആഹ് ആഹ് ഗവൺമെന്റിലാ ഭക്ഷണം നേരെ കിട്ടും ഓ ആ അതിണ്ട് പാല് ലിണ്ട് മുട്ടയിണ്ട് പിന്നെപ്പ ഇതാ പത്ത് മണിക്കും ഭക്ഷണം ഇറങ്ങിയല്ലോ പത്തുമണിന്റെ
ഉം
ഇപ്പൊ ഭക്ഷണ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസ ആയിട്ടള്ളു ഇപ്പ അത് ഇറങ്ങീട്ട് പത്ത് മണിക്ക് എന്തോ കഞ്ഞിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്നി മക്കള് ആ വക്കലണ്ട്
ആ ഏത് ഫുഡാ ഏറ്റോം ഇഷ്ടം ബിരിയാണിയ മന്തിയ ഏതാവെലക്കല്
അധികം ഇഷ്ടം മക്കൾക്ക് മന്തിയാണേ
എന്റെ ഒരു തൃപ്പതി ഇപ്പൊ മന്തി വന്നേന്റെഷംട്ടോ മന്തി വന്നെന്റെ ശേഷം മറ്റേ ബിരിയാണിനി ഇഷ്ടം
ആ മന്തിയാവുമ്പോൾ എളുപ്പമാണ് നമ്മക്ക് വെക്കണവർക്കും മന്തിയാവുമ്പോൾ എളുപ്പമാണ് പക്ഷെ എവിടെ വ ച്ച് കയിഞ്ഞ തേകയുല്ല കാരണം ഒരു കിലോ കൊണ്ട് ഞങ്ങക്ക് എല്ലാർക്കും കൂടെ ഒരു നേരത്തി തന്നെ ഉണ്ടാവൂല്ല വെക്കുമ്പോ കൊറച്ച് തോന്ന വെച്ചാലും ഉണ്ടാവും അത് കാരണം ഞങ്ങൾ അമ്മക്ക് വല്ലാതെ നോക്കലില്ല
ആഹ് ആഹ്
ഉമ് എന്തെങ്കിലും പരിപാടിക്ക് വെക്കാന്ന് വെച്ചാലും സാധനംകൊറച്ച്മതി പക്ഷെഅരി തോനെവാണം അരിക്ക്നല്ല റേറ്റ്അല്ലേ.
ആഹ് അതന്നെ
ഉമ്
ഇവിടെ ഞങ്ങള് ഇൻക്ക് ഇവിടെഞാൻ വെക്കയാണെങ്കില് മന്തിയാണ്ഓൽക്കിഷ്ട്ടം പക്ഷെ ഇവിടെഎന്തെപരിപാടിയെ കണ്ടായാൽമറ്റേ മക്കുൽ മക്കുലൂബറൈസ്സില്ലേ അത് അത് മക്കള് ഇവിടെ ന്റെ മൂത്തച്ഛന് മന്തി കടെണ് ആഹ് വീട്ട്ക്ക് പോയിനീ
ആഹ്
അഹ് ഉം ഉം പിന്നെവീട്ടില്ഇപ്പം ഇതിന്റെടേല്ആണ്ടുണ്ടായിന്.
ലീവല്ലേ
ഇല്ല പോയി അത് പോയി
ഏഹ്പോയോ ആഹ് പിന്നെ വീട്ടില് എങ്ങനെ? പണിയളൊക്കെനേരത്തെകഴിഞ്ഞ് ഫ്രീയായി ഇരിക്കാനൊക്കെ സമയംണ്ടാവലുണ്ടോ?
ആഹ് ഇണ്ടാവൽണ്ട് സ് സ്കൂൾ ള്ള ടൈമില് ട്ടോ സ്കൂളില്ലാത്ത ടൈമില് പിന്നമ്മക്ക്
കടി
നാല് മണിക്ക് അങ്ങനെ നിർബന്ധംന്നുല്ല വേണെങ്കി ഇണ്ടാ ക്കാ അല്ലെങ്കീ ഞാൻസ്കൂളൊഴിവൂള്ള ദിവസ്സൊക്കെഉണ്ടാക്കാല്ണ്ട്
ആഹ് കുട്ടികൾക്ക് സ്കൂൾട്ട് വരുമ്പളെക്ക്ണല്ലേ ആഹ്
അങ്ങനെയൊക്കെള്ള സ്കൂൾട്ട് വരുമ്പോഴല്ല സ് സ്കൂളില്ലാത്തന്ന് ണ്ടാക്കും ആഹ് ആഹ്
ആഹ് ചെലോൽക്ക് അങ്ങനെണ് ആ സമയത്ത് എന്തെങ്കിലുക്കെ ങ്ങനെ ചോയിക്കാള്ളര് ഇത്ണ്ടാവും എന്താ കൂട്ടാനൊക്കെ കൊടുത്തയാക്കല് ഉപ്പേരി അതോ കിഴങ്ങ് പൊര്ച്ചതോ?
അഹ് യാഹ് ഉപ്പേരി പറ്റൂലാ വിടെ
എഹ്
ആഹ് ഉപ്പേരിയല്ല പതില്ല പിന്നെഅവിടൊന്നും കറിംകൂട്ടാനൊന്നും ഇല്ലല്ലോ സ്കൂൾല് അപ്പൊ പിന്നെ കെഴങ്ങ്പൊരിച്ചാണ്ടോ അല്ലെങ്കില്സൊയാബീനോ അഹ് അങ്ങനെഎന്തെങ്കിലൊക്കെ കൂട്ടാണ്ടാക്കിയാണ്ട് കൊണ്ടൊവും ചമ്മന്തിയൊ ച്ചാറോ ഒക്കെസുഖാഅങ്ങനെ പോണ്. ഇന്ന അയ്കൊട്ടെട്ടോ ന്ന വിളിക്ക അതെ വു ചെറുതോ ചെറുത് വന്ന്ണ് ചെറുത് വന്ന്ണ്
ഹലോ
ഹലോ
മാറണണ്ട് റേജിന്റെ ഇഷ്യു ഇടക്ക് വര്ണ്ണ്ട് തോന്ന്ണു
ഏഹ്
പിന്നെ
ത് വന്ന്ണ് മദ്രസ് വിട്ടാണ്ട് ചെറുത് ന്ന് മദ്രസ്ക്ക് പോയിട്ടില്ല ഓന് പനിയായിട്ട് ഒക്കെ അങ്ങനെപോണ് മറ്റേ രണ്ടാമത്തോള് ഇപ്പൊ ഒരു ഒമ്പണിക്ക് ഇല്ലില്ല
ആഹ്
കഴിക്കൊന്നുല്ല അവിടെ അവിടെണ്ടോ അങ്ങനെ?
ആഹ് ആഹ് പിന്നെ വേറെന്താ വർത്താനം?
ഒക്കെനല്ലേഹ് അങ്ങനെപോണ് അല്ല അവിടെണ്ടോ പത്ത്മണീന്റെ നേരത്ത് ഭക്ഷ്ണം കഴിക്കല്
രാവിലെ നേരത്തെ ചായൊടിക്കോ?
ആഹ് കുടിക്കും.
പിന്നന്താ ഇവിടെ ഞങ്ങള് പത്ത് മണിക്ക് കഴിക്കും രാവിലെ ചായ ഏഴ് മണിവുമ്പളേക്കിനും കുടിക്കും
ആഹ് ശരി ആഹ് അപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കണോല
ആഹ് അത് കാരണാണ് ഞങ്ങള് പത്ത് മണിക്ക് കഴിക്കല് പിന്നെ വേറന്തന്നാ എന്നാ ശരി നാട്ടിലേ അസ്സലാം അലയ്ക്കും
വഅലൈക്കും സലാം